ഓഹ്
കേൾക്കൊണ്ടോ പറയണേ
ആഹ് കേൾക്കാം പറയൂ ഫോൺ ഒന്നും കൂടി അടുത്ത് പിടിച്ചാൽ നല്ലം കേക്കുലോ
ഹലോ ആഹ് ആഹ് ആഹ്
ഉം പറയൂ
ഞാൻ പറയണ ക്ലിയറല്ലേ
ആഹ് ക്ലീയർ ആണ് പറഞ്ഞോളൂ
പോവ്വോ സമൂഹത്തിൽക്ക് ചെയ്യുന്ന സേവനത്തിനെ കുറിച്ചിട്ട് നിങ്ങളേ ചിന്താഗതി എങ്ങനെയാണ്
സമൂഹത്തില് ഹ എല്ലാവർക്കും വേണ്ടത് സേവനാണ് എല്ലാരും ചെയ്യാൻ മടിക്കണതും സേവനാണ് അങ്ങനെയാണ് ഇപ്പ എല്ലാരും സെ ഞമക്ക് എന്തെങ്കിലും സഹായം കിട്ടിയാലേ അയിന് പ്രയാസപ്പെടുന്നവരൊ ക്ക ആഗ്രഹിക്കണത് അതാണ് നമ്മള് ജനങ്ങളെ സേവിക് ആരെങ്കിലും ഒക്കെ കഴിയുന്ന പോലെ ഞമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് ആഗ്രഹിക്കും ചെല ആളുകള് പക്ഷെ അത് സീ അങ്ങനെ ഞമ്മ ക്ക് സേവനം ചെയ്യണം എന്നുള്ളൊരു മനസ്ഥിതി വെരുന്ന ആളുകളിന്ന് വളരെ കൊറവാണ് ഇപ്പ വളർന്നു വരുന്നൊരു
സെ ഓരോരോ സംരംഭകായിട്ട് ഇപ്പ തൊങ്ങീട്ടുണ്ടല്ലോ സേവക് ആഹ് അതും അത്രയും ലോ ക്വാളിറ്റി വിഭാഗത്തിന് നമ്മള് തെരഞ്ഞെടുത്തിട്ട് എല്ലാവർക്കും ഇല്ല അതിന് അർഹതപ്പെട്ടവർക്ക് മാത്രേ കൊടുക്കുന്നുള്ളൂ
ആഹ് ആഹ് ഇതിപ്പോ ഏറ്റവും നല്ലൊരു സേവനാണ് ചെലയ നല്ല നല്ല മനസ്സിന്റെ വ്യക്തികള് പാലിയേറ്റീവില്ക്കേ അവര് ശരീരം കൊണ്ട് ആഹ് അപ്പ അതിനൊരു വാഹ ആഹ്
ഇപ്പഴത്തെ കോളേജ് അതുപോലെ സ്കൂള് എല്ലാരും ആ ആഹ് പാലേ റ്റീവ്ക്ക് വേണ്ടീട്ട് പ്രത്യേകം പ്രത്യേകം പിരിക്കുന്നുണ്ട് ഒരു കോളേജിൽ തന്നെ ഒരുപാട് ക്യാമ്പ് കണ്ടക്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു ആഹ് പൈസാ സ്റ്റുഡന്റ്സ് ആൾ തന്നെ വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടും അതുപോലെ ഓരോരോ ചലഞ്ച് വെച്ചിട്ടും അത് മാക്സിമം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് ഉം തരുന്ന ആൾക്കും ഉപകാരപ്പെടണം അത്പോലെ അത് കൊടുക്കുന്ന ഉപകാരപ്പെടണ രീതിയിൽ ഓരോരോ ചലഞ്ച് വെച്ചിട്ട് അതുപോലെ ബിരിയാണി ചലഞ്ച് അങ്ങനെ ഓരോ ചലഞ്ച് വെച്ചിട്ട് ചെയ്യണോരുണ്ട് അത് നിന്ന് കട്ടിയ ക്യാഷ് ഫുള് നമ്മൾ കോളജ് സ്റ്റുഡൻറ്സും അതുപോലെ ഓരോരോ ക്യാമ്പ് കണ്ടക്ട് ചെയ്യണ സ്റ്റുഡൻറ്സും ഒക്കെ പാല്യേറ്റീവ് ഇതൊക്കെയാണ് കൊണ്ട പോണത് അവിടുത്തെ ഓരോരോ സാധനങ്ങൾ മെച്ചപ്പെടുത്താനും ഇംമ്പ്രൂവ് ആക്കാനും എല്ലാ സമയത്തും ഓല അവൈലബിലിറ്റി കൂട്ടാനും സാധനങ്ങളുടെ പ അവിര്ട പ്രൊഡക്ടിന്റെ സാധനങ്ങൾ കൂട്ടാനും വേണ്ടിയിട്ടൊക്കെയാ
ഉം അതാ ഒരു എങ്ങ് അയിന് ഇറങ്ങി തിരിച്ചാല് അത് നല്ലൊരു സേവനാണ് സമൂഹത്തിന്
ഉം
യുവത്വാണല്ലോ അതിനായിട്ട് ഇറങ്ങുന്നത് അത് നല്ലൊരു സേവനമാണ് പിന്നെ അതുപോലെ ഇപ്പ ആർ കൊറെ ആളുകൾക്ക് ക്ക് വർക്കിംഗ് ഡേ വരുന്നത് തിങ്കൾ മുതൽ വെള്ളി ശനി വരെയണല്ലോ
ഉം
തിങ്കൾ ടു ശനി വരണ എല്ലാരും വർക്കിംഗ ഡേ ചില നല്ല മനസ്സുള്ള ചില ആളുകളുണ്ട് ഞായറാഴ്ച ദിവസം പാലിയെറ്റീവിന് വേണ്ടി മാറ്റിെക്കുന്നു
ഉം ഉം ഉം
അതെങ്ങനെയ അവര് സേവനം ചെയ്യണ അതിന് വാഹനങ്ങൾ ഉണ്ടാവുമല്ലോ വാലിയേറ്റീവിന്റെ വണ്ടിയാണ് ആഹ് അതിന് ഡൈവർ അതിനൊരു സ്ഥിരം ഡൈവർ ഉണ്ടാവില്ല പാലിയേറ്റീന് ചില ചില പാലിയേറ്റിവിനു സ്ഥിരം ഡ്രൈവറല്ല അതൊരാള് സേവനമായിട്ട് ഏറ്റെടുക്കണതാണ് ഞങ്ങളെ കുടുംബത്തിന് അങ്ങനെ ഒരാളുണ്ട് സൺഡേ കുറച്ചു സമയം പാലിയേറ്റിവന് മാറ്റിവെക്ക അതിനൊരു പ്രത്യേക സാലറി ഒന്നും അയാള് വാങ്ങണില്ല അത് അയാള് പറയണത് ഞാൻ ഇത്രയും ദിവസം തിങ്കൾ മുതൽ ശനി വരെ ഞാൻ ജോലി ചെയ്യുമ്പോ ഒരു ദിവസം ഈ വൃധനനായ ജോലി നമ്മളെ രോഗികൾ മാറ്റ വെച്ചാല് ഈ സാലറിനെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് സേവനം ചെയ്യാനാണ് അപ്പൊ അതത്ര നല്ലൊരു കാര്യമാണ് ഒരു ഡ്രൈവർ ഒരു ശമ്പളം അത്ര വരും
അതെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി
അത അതാണ് ഇനിക്ക് നല്ലൊരു സേവനായിട്ട് തോന്നി
അതെ ഇപ്പൊ ഒരു കോളേജിലാണെങ്കിലും ഒരു ഇയർ വെച്ചിട്ട് ആ ഒരു ക്യാമ്പോ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമ അവസാനിക്കുന്നില്ല കൊല്ലം കൊല്ലം വരുന്ന കുട്ടികളെ എല്ലാതിൽന്നും ആ ഒരു ക്യാമ്പ്ക്ക് കുട്ടികളെ സെലക്ട് ചെയ്യും അതിൽ നിന്ന് കുറച്ച കുട്ടിയാളെ അതേ കുട്ടികള അവരെ സീനിയർ ആയിട്ടുള്ളലും ഉണ്ടാകുമോ സൂപ്പർ സീനിയറിലും ഉണ്ടാകുമോ തുടർച്ചയായിട്ട് ഇങ്ങനെരു ശ്രേണിയായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോരുന്ന ഒരു പ്രോസസ്സ ആണ് അത് തിൽ എല്ലാ സമയത്തും
ഉം ഉം
അതേപോലെങ്ങനെ അത് മെയിന്റെയിൻ ചെയ്തിട്ട്
ഉം പിന്നെ ഇപ്പൊ എന്താ വെച്ചാ ഒരു മത്സര ബുദ്ധിയോടൊണ് ഇത് നടക്കണത് ഒരു ക്ലാസ്ന്ന് പാലിയേറ്റവന് ഇത്ര ക്യാഷ് എടുത്താല് ഏറ്റവും കൂടുതൽ പാലിയറ്റിവിന് ക്യാഷ് കൊടുത്ത ക്ലാസ്സുകാരട്ടൊരു ഒരു പോസ്റ്റർ അവർക്ക് വേണ്ടി നിർമ്മിക്കണം അപ്പ ആ അപ്പൊ കുട്ടികൾക്കരു മന
പ്രോത്സാഹനം അതെ മത്സരാണ് പ്രോത്സാഹനംന്ന് പറിയുമ്പോ തന്നെ ഒരു കോമ്പറ്റീഷൻ മെന്റാലിറ്റി അതുപോലെ കിട്ടണം, നേടണം. നല്ലൊരു മെന്റാലിറ്റി ആണ് വര ഇവിടെ മത്സരം കൂടും
ഉം ഉം അങ്ങനെ ആഹ് അവരാവുമ്പോ അപ്പൊ അതിനൊക്കെ, ആ മത്സരബുദ്ധിന്നൊക്കെ കിട്ടുന്ന ക്യാഷ് ഉപകാരപ്പെടുന്നത് ഒരു പാവപ്പെട്ട ആളുകൾക്ക്. ആഹ് രോഗികൾക്ക്, ഉം പിന്നെ സമൂഹത്തിൽ രോഗികളുണ്ട്. പിന്നെ പലെ പലേ പരിമിതികളുള്ള ആളുകൾ ഒരുപാടുണ്ട്. അവരൊക്കെ ജീവിതം മുന്നോട്ട് പോണങ്കിൽ സമൂഹത്തിൽത്തെ സേവനം തന്നെ വേണം. കഴിവുള്ള ആളുകളുടെ സേവനം അതിനൊന്നും ഇപ്പോ പേടിക്കാല്ല ഒരുപാട് സംഘടനകളുടെ കീഴിൽ വർക്കീതാല് നമ്മളെ പ്രവാസികൾക്കാണെങ്കിലും പ്രവാസികളെ സഹായിക്കാ വേണ്ടിട്ട് എത്രേ സംഘടനകൾ ഇന്ന് പ്രവർത്തിക്ക്ണ് ണ്ട് അവർക്കൊന്നും അവിടെ അവ്ടുന്നൊരു സേവനം ലഭ്യമാവൂ ല്ല അതൊരു വിദേശ രാജ്യണല്ലോ വേറൊരു രാജ്യല്ലേ അവര് ഏത് നാ ട്ട്ലാണോ നിക്ക്ണത് ആ നാട്ട്ത്തെ ജനങ്ങളെ സേവനേ അവര്ക്കും കിട്ടൊള്ളൂ. പ്രവാസേളെ അവ്ട്ന്ന് കിട്ടൂല അതെങ്ങനേച്ചാൽ അവരെ ഒക്കെ നമ്മൾ വിദേശേളായിട്ടേ കണൊള്ളൂ ഒര് ഇന്ത്യക്കാരനാണെങ്കിലും വേറൊരു രാജ്യക്കാരനാണെങ്കിലും ഒക്ക അവർക്ക് എല്ലാവരും ഒരു ജോലിക്കാര മൈൻഡില് അവർ കാണൊള്ളൂ എന്ത് പ്രയാസം വന്നാലും ഒരു അവര് സഹായിക്കും പക്ഷെ ഒരു സമൂഹ സേവനം ന്ന്ള്ള രീതിക്ക് കൊറവായിരിക്കും അത് അവ അതും അവർക്ക് കിട്ട്ണ ഞമ്മള നാട്ട് നിന്നാണ് പല പലേ സംഘടന മുഖാന്തരം അത്പ്പ നമ്മളെന്നാ കൊറോണ കാലഘട്ടത്തിലൊക്കെ ഓര്ക്ക് ന
പക്ഷെ വിദേശത്ത്ള്ളവരെ പറയുമ്പോ നമ്മൾ അങ്ങനെ കാണൂല അവര് ഇന്നൊരു ഹൈ ക്വാളിറ്റി വിഭാഗത്തിലാണ് നമ്മൾ പെട്ത്ത ഓരവടെ വിദേശത്താണല്ലോ ജോലി ചെയ്യ്ണേ അവർ മാക്സിമം അവ്ട്ന്ന് ഇണ്ടാക്ക്ണ്ടാവും അങ്ങനെ ഒരു മെന്റാ ലാണ് നമ്മള് കാണ പക്ഷെ എല്ലാരു ഒരുപോലെ അല്ല
ഉം അങ്ങനെ കുട്ങ്ങ്ണ കൊറേ ആള്കള്ണ്ട് രണ്ടിലും രണ്ടിലും പെടാതെ ആഹ് ഞമ്മള് വല്ല്യ ആള്കളായിട്ട് നല്ല സാമ്പത്തിക സ്ഥിതിള്ള ആള്കളാണ് നമ്മള് ക കണക്കാക്ക പക്ഷെ അവര് പാവങ്ങളായിരി അങ്ങനെ ഒരുപാടാള്കള് പെട്ടു പോണ് ണ്ട് അവർക്ക് അങ്ങനെ കുട്ങ്ങി രോഗാവസ്ഥീലൊക്കെ വര്ന്ന ആള്കൾക്ക് വാണ്ടിട്ട് സമൂഹം നല്ലൊര് പ്രവർത്തനം കാഴ്ച്ച വെക്കണം കാര്ണം ഏത് കാലം ഞമ്മള ഇവ്ട്ന്ന് നാടും വീടൊക്കെ വിട്ട് പോയവരാണ് അവര് അവരൊരു ഒരു ദുരിതാവസ്ഥേൽ വരുമ്പോ അവർക്ക് സമൂഹം അവര്ടെ കൂ ടെ ഇണ്ട്ന്ന് തെളി അവർക്ക് വേണ്ട സാ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്ത് കൊട്ത്ത്ട്ട് അതിന് പലേ സംഘടനകളും ഇന്ന്ണ്ട് എങ്കിലും അവർ ഒന്നും കൂടെ ഒരു പ്രചോദനം നൽക്ണ പല പരിവാടികളും ഇനിയും വരണം
ഉം ഉം
ഉം പിന്നൊക്ക അവസ്ഥേലുള്ള പട്ടികജാതി കുടുംബങ്ങള് അവര്ക്കൊക്കെ ഒന്നു എല്ലാ സഹായം ലഭിക്ന്ന്ണ്ട് ഒര് രണ്ട് ഇതില് കഴിയുന്ന കുടുംബത്തിനാണ് ഹൈ ക്വാളി റ്റിയില്ല ന്നാ നല്ല താന്നതു അല്ലാത്ത ഒരു എടത്തരം കുടുംബങ്ങള്ണ്ട്
ഉം
അവരാണ്തൊരു ഒരു സംഘടനില്ല ഒരു സഹായത്തിലും പെടാത പോകുന്നത് അവരൊക്കെ കണ്ടെടുത്ത്ട്ട്
സമൂഹത്തില് സേവനം ങ്ങൾ നല്കണം കോളേജ് സ്കൂൾ വെയ്സിലൊ ക്കെ തൊടങ്ങണം ചെറി ചെറേ ക്ലാസ്സ് ന്നന്നെ അത് പഠിപ്പിക്കണം
ഓ ഇണ്ട് ഇപ്പോ കു ട്ടേൾക്കാണേൽ തന്നേണ്ട് ഓരോരോ ക്ലാസ്സ് എ ൽ പി മുതലേ സ്റ്റാട്ടിങ്ങാണ് സമൂഹത്തിനെ കുറിച്ച് പഠിച്ചു പഠിപ്പിക്കാനും അറി ബുദ്ധിമുട്ട് അറിയാനു ഇപ്പ സർ സർഗ്ഗവേള അത്പോലെ ഓരോരോ സ്ഥലങ്ങൾല് പോയിട്ട് തെരുവില് അങ്ങനൊക്കെ പോയിട്ട് ഓരോന്ന് പ്രസന്റ്- ന്റെയ്യ കാണിച്ചു കൊടുക്ക അതുപോലെ ഒരാ - ആർട്സ് കല ന്ന്ള്ള രൂപത്തിലല്ലാതെ തനെ ഉസ്കൂളിൽ ഓരോര് - കുട്ട്യേളെ കൊണ്ട് ഓരോരോ തീം വെച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്ക്‌ണ് ണ്ട്. മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനും.
അതെ ഉം
സമൂഹത്തിലൊരു വ്യക്തി എന്ന് പറയുമ്പോ ഒറു ഞമ്മളും ഞമ്മളെ സ്വന്തം കാര്യം നോക്കി ജീവിക്കെല്ലാന്നെനെണ്. സ്കൂള്ന്ന് അവര് പഠിപ്പിക്കണത് ആദ്യത്തെ ഒരു ഇതൊന്നും അല്ല ഇപ്പൊ അത് മാറി. പുസ്തകങ്ങൾ സമൂഹത്തില് നമ്മളൊരു നമുക്കൊരു. ഒരു ബുദ്ധിമുട്ട് വെരുമ്പൊളോ ഒരു മഹാമാരി വെരുബൊളൊ നമ്മളതിനെ എങ്ങനെ സ- സമൂഹത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കണം ന്ന്ള്ളത് വരെ സ്കൂള്ന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് ഞമ്മളൊന്ന് കണ്ടു ഞമ്മളതൊന്ന് അനുഭവിച്ചു പോയത് കാരണം. അതൊക്കെ പാഠഭാഗത്തില് വന്നിട്ട്ണ്ട് പ്പോ ഉം. ഒരു സമൂഹം ഒറ്റക്കെട്ടായിട്ട് എന്തിനേം നേരിടാന്ന്ള്ളൊരു മനഃസ്ഥിതി കുട്ടികളില് വളർത്തിയെട്ക്ക്‌ണ് ണ്ട്.
അതൊരുപാട് പ്രവർത്തനങ്ങൾക്ക്‌ള്ളൊരു വഴിത്തിരിവാണ്.
യംഗേഴ്സ് ആണെലും ഒരുപാട് യുവത്തങ്ങളാണ് കൂടുതലും മുനിട്ടെറങ്ങണത്. ഇപ്പ നമ്മക്കന്ന് ഏ ഒരു ദുരന്തം വന്നപ്പളും. അ പ്രളയം വെരുമ്പളും. അങ്ങനിപ്പോ ഓരോന്ന്തിലും മുനിട്ടെറങ്ങിയിട്ടും.
ഉം ഉ അത് എന്ത് പ് എ അന്ന് വന്ന് പ്രളയം വന്നപ്പളും ഒരു ഒരു വെക്- ക്‌തി മാത്രം എറങ്ങീറ്റല്ല. പ്രവർത്തനം വന്നത്, ഒരു സമൂഹത്തില് ഒരു സംഘടന ഒറ്റക്കെട്ടായി നിന്ന്.
കൂട്ടമായിട്ട്.
ഒരു കൂട്ടം കൂട്ടം കൂട്ടമായിട്ടാണ്. അവരൊര് ഒരു ഒര് പൊടി കീയിലായിരുന്നു.
ഉം
അങ്ങനെ നിന്നിട്ട് ഒരു വ്യക്തിക്കൊന്നും ചെയ്യാൻ കയ്യില്ല.
ഉം
അത്രയും വല്ല്യ പ്ര സംഭവങ്ങള്ണ്ടാവുമ്പോ ഒരു വ്യക്തിനെ കൊണ്ടൊന്നും ചെയ്യാൻ കയ്യില്ല, അവരൊരു കൂട്ടമായ്ട്ട് വന്ന്- ട്ടാണ് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതം രക്ഷിച്ചത്.
ഉം
അത് അതൊക്കെ സമൂഹത്തിന് നൽകണെ ഏറ്റവും വലിയ ഒരു ഗുണപാടാണ് അതൊക്കെ കണ്ടും കേട്ടും. വളരണങ്കിലത് ഞമ്മള് വെറുതെ പറഞ്ഞങ്ങ് പോയ്റ്റ് കാര്യല്ല അത്. വരികളിലൂടെ വെരണം എന്നെങ്കിലുള്ളത് ഒരുപാട് കാലം കുട്ടികൾക്ക് വായിക്കാനും കേൾക്കാനും ക്കൊരു ന്നിലനിൽക്കൊള്ളൂ ഞമ്മള് പറഞ്ഞതങ്ങനെ- പറയുന്നതൊന്നും കൂടുതൽ കാലം നിലനിൽക്കൂല അതങ്ങനെ മറന്ന് പോകും.
പ്രവർത്തിച്ച് ചെയ്ത് മനസ്സില് നിർത്താൻളൊരു ഇത് വേണം.
ഉം ഒരു പേപ്പർല്- അതെ അതെ ഒരു പേപ്പർല് ഒരു വരിയില് ആ അനുഭവം എഴുതി വെച്ചാല്. അത് എന്നെന്നും അവട്ണ്ടാവും അതൊരു ന്നല്ല പ്രിന്റെടുത്ത് നല്ല ഉഷാറായിട്ടൊരു ബുസ്- പുസ്തകാക്കിറ്റ് ഈ വന്ന അനുഭവങ്ങളും എല്ലാം ആക്കി നിന്നാല് അത് ഒരുപാട്. കാലാതരും അതെന്നും അത് എടുത്തു നോക്കുമ്പൊ അത് അവട്ണ്ടാവും ഒരാളും പറഞ്ഞ കാര്യം അങ്ങനല്ലലൊ. അത് മാഞ് കളഞ്ഞു പോകും മറന്നു പോവും ഞമ്മള് പിനത് പറ- പറയ്പോ ഞാനിങ്ങനെ പറഞ്ഞില്ലേത് പറയുമ്പോഴള്ളോ അങ്ങനെയല്ല അത സമൂഹ ത്തിന് ഉപകാരപ്പെട്ണ ഇതെരുഗുണപാട് മായി വരണെങ്കില് അത് ഒരു ബുക്കിലോ തിലോ തുണ്ടിലോ എഴുതി കുറിച്ച് വക് ക്കണം ഒരു കുട്ടിക്ക് ആഹ് അത് ആ ശ്.